ഹലോ
നോക്ക ക
ആ അ കേൾക്ണ്ട് എന്താ വിശേഷം
ഹലോ ആഹ് ആഹ് എന്തുണ്ട് വിശേഷം സുഖഅല്ലേ
ഉം സുഖാണ്അങ്ങനെ പോണ് അംഗനവാടി ഉം ആദ്യം കേക്കാനെ എന്തോ അല്ല വീട്ടിലെന്നെ
വീട്ടിലിരിക്കുന്ന ആളാല്ലെ
വീട്ടിലെന്നെണ് ഉം ഉം
വീട്ട് തന്നെ നിക്ക്ന്ന ആളാണ് പൊർതൊന്നുംജോലിക്ക് പോണംന്നില്ല പിന്നെ മക്കളൊക്കെ എന്താക്കുന്നു
ഇപ്പ കൾച്ചാൻ പോയതുംണ്ട് ഒരാള് ഒറങ്ങ്ണ്ട്
ആഹ് ആഹ്
ചെർതൊറങ്ങി ഉം ഉം അല്ല ഇന്റെ ആള് വെല്യ ആളാണ് കല്യാണം കഴിക്ക്ണ പ്രയാണ് ഉം ഉം
ഉം ഏ ന്റെ എന്റെ ക്കു ൽ ചെറിയമക്കളാണ് ഏഴ് ഏഴു വയസ്സ് ആഹ് ഏഴ് വയസ്സ് ആറ് വയസ്സ് ഒക്കെ ഒള്ള ആളാണ് ഒരാള് അങ്ങനവാടി അയച്ചിട്ടുണ്ട് മൂന്ന് വയസ്സിൽ ഒരു മോള് മൂന്നോ മൂന്ന് പേര്ണ്ട് എനക്ക് ഉം അവിടെ എത്രളാ
ഇവടെ മൂന്നാളെന്നെ ഒരാൾക്ക് പതിനൊന്ന് വയസ്സ് ഒരാൾക്ക് എ
ആഹ് ആഹ് ആഹ്
ഒരാള് രണ്ട് രണ്ടേക്കാല് ആയി
ആഹ് ആഹ് ഉച്ചക്കത്തെ ഭക്ഷണം ഒക്കെ ആയോ
ആഹ് ആയിണ് ഉം ഇപ്പ മീൻ പൊരിക്കേര്ന്ന് അതും കൂടി കഴിഞ്ഞാലായി
അഹ് ശെരി വേറെ വീട്ടില് വേറെ ആരും ഇല്ലേ ങ്ങള് ഒറ്റക്കാണോ താമസം
ഇപ്പളോ
അല്ല വീട്ടില് വേറെ അനിയത്തിയോ അങ്ങനെ ആരെങ്കുണ്ടോ
അല്ല അല്ല അല്ല പിന്നെ ഞങ്ങളെന്നെ ഒള്ളു
വീട് ഒറ്റക്കൊക്കെ ഇട്ത്ത്ട്ട് താമസിക്കുന്നായിരിക്കും അല്ലെ
ണ് പിന്നെ നാട്ട് ന്നെ ഇങ്ങളോ അവ്ടെ
അഹ് ആഹ് ഇവിടെയും അത് ഒക്കെ തന്നെ
ഉം
ഞാന് ഉപ്പ ഉമ്മ അനിയത്തി ഒക്കെ ഇണ്ട് അനിയത്തി പഠിക്കുന്നു സി എം സി എം എ പഠിക്കാണ് അനിയത്തി അനിയൻ ഒരാള് കല്യാണം കഴിഞ്ഞ് അവൻ ഭാര്യ വീട്ട്ലാണ്
ഏ സി എം എക്കാണോ പഠിക്ക്ണേ
ആഹ് അതെ അനിയത്തി സി. എം ക്ക് പഠിക്കുന്നു അവള് പ്ലസ് ടു കഴിഞ്ഞേന് ശേഷം ആഹ് ഇനിയിപ്പം ആഹ് ഇഹ് ഫൈനല് ഫൈനല് എഴുതണം ഫൈനല് എക്സാമ്
അയിതെ ഏ അത്ര ആയിണ്ല്ലേ ൻ താത്തന്റെ മോള് സി. എം. ക്കാ എടുത്ത് ഓള് പ്പട്ത്ത്ട്ടൊള്ളൂ ഇപ്പം പ്ലസ് ഏ പ്ലസ് ടു കഴിഞ്ഞാണ്ട്
ആഹ് പ്ലസ് ടു കഴിഞ്ഞിട്ട് എടുത്തതാണ് ഇപ്പം ഡിഗ്രിയും കൂടെ ചെയ്യ്ന്നത് ചെയ്യ്ന്ന്ണ്ട് അയ്ന്റെ കൂടെ
ഉം ഉം ഉം അല്ല അവളേയ് നിന്റെ താത്തന്റെ മോള് പ്പം പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞുടൻ തന്നെ ക്ലാസ്സിന് പോകാൻ തുടങ്ങിക്ക്ണ്
അഹ്
സി എം എക്കെയ് ഉം
അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ആണ് തോന്നും
ഉം ഉം കൊടുത്തത് ല്ലേ ഉം ഉം
ആഹ് ഭയങ്കരം പഠിക്കാൻ ഒക്കെ ഭയങ്കര കൂടുതലാണ് ഉം പഠിക്കാൻ കു - ആ വേഗം പഠിച്ചെടുക്കാൻ ഒന്നും പറ്റൂല്ല തോറ്റു പോകും പരീക്ഷക്ക് ഒക്കെ ഇപ്പ തോറ്റു പോകും
ആഹ് അതെ
ആർക്കും അത്ര പഠിപ്പുള്ള ആർക്കും ഇതാവുന്നില്ല എന്ന പറയും
ആഹ ആഹ് ആഹ് അതന്നെ ഇവളും ഇങ്ങനെ പഠിക്കുന്ന കാണാ എന്തോര ഒള്ളത്
ഇവിടെ ഒള്ള ഒരു ജോലിയും ചെയ്യൂല്ല ഒരു വീട്ടിനത്ത് ഒരു ജോലിയും ചെയ്യാൻ പറ്റൂല്ല അവൾക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെയാന്ന് പഠിച്ച് തീരുവോ തീരുവോന്നുള്ളൊര്
തൊടങ്ങിയല്ലോ തൊടങ്ങീട്ടൊള്ളു ഏഹ് ഇ എം എ ക്കെ തൊടങ്ങീട്ടെള്ളൂ എന്നാതന്നെ പഠിക്കാനൊരോ ദിവസം ടെസ്റ്റും അയിന്റെ മാർക്കു ഒക്ക ഗ്രൂപ്പിലങ്ങോട്ട് ഇടും അപ്പം മാർക്കു കൊറിഞ്ഞാലും വെറിയല്ലെ
പ്ലസ് ടുത്തൊക്കെ കാണുമ്പം തന്നെ നമ്ക്ക് തല കറങ്ങും
അതെ അതെ ഒഴിവില്ല പോയി വര്യാ അതെപോലെന്തെങ്കി കയിക്ക പിന്നേം പഠിക്ക ഇതന്നെ പണി എന്ന അവിടെ വീട് നി ക്കാനൊക്കെ വന്നാലൊക്കെ നമ്മള അവിടെ പോകുമ്പം ഉം പാവം തോന്നും നമുക്കപ്പോ ഉം ഉം അല്ല പഠിച്ചായാലെന്തോ
പ്പ പഠിപ്പായിരിക്കും ന്ന് വിചാരിക്കും പക്ഷെ അവര്ക്ക് പഠിക്കണവര്ക്കന്നെ അതിലെ ഇത് മനസ്സിലാവുള്ളൂ
അതന്നെ ന പഠിക്കാനുണ്ടെന്ന് നല്ല പൈസിം വേണല്ലേ
ആഹ് പത്താം ക്ലാസ്സും പ്ലസ് ടു പോലെ ഒന്നു അല്ലാലോ നല്ല മാർക്കൊക്കെ ഉള്ളതാണോ
ഓഹ് നല്ല മാച്ചെക്കെ ഉള്ളാളാണ്
അതെ അല്ലെ പത്താം ക്ലാസ് രു അ പ്ലസ് ടുലെക്കെ ഫുള്ള് എ പ്ലസ്സാണ്
ആഹ് ഇവളും ഫുള്ള് എപ്ലസന്നെയാണ് ഇപ്പൊ റിസൾട്ട് മറ്റേ വന്നില്ല്യാ ട്ടോ പ്ലസ് ടു ന്റ അറിഞ്ഞില്ല അറിയാനായിട്ടല്ലള്ളൂ അറിഞ്ഞയ്ന് എനിക്കറിയില്ലപ്പ നീയിപ്പ വന്നോന്ന് ഫുള്ളെ എ പ്ലസ്സിലാണ്
പഠിക്കാനും പ്രശ്ന ഇല്ലാത്തതല്ലെല് പഠിച്ചെ പഠിച്ചെടുക്കണം എന്തുവാന്നും പഠിച്ചെടുക്കണം
ഓള താൽപര്യത്തിനന്സരിച്ച്
അതെ അല്ലെ താല്പര്യത്തിന് അങ്ങന തന്നെയാണ് എടുത്തത് ഇത് ലെന്താ അവളവളതായി ഇഷ്ടത്തിനന്നെ
ഉം ക്കല്ലേ പിന്നെ അമ്മക്ക് പഠിപ്പിക്കാനും കയ്യണെട്ടോ നല്ല പൈസേം വെണം.
സി എം എ ല് രണ്ട് വിധം ഒണ്ട് സി എം എ യു എസ് എ ഒണ്ട് സി എം എ ഇന്ത്യ ഒണ്ട് ഇതിലേതാ
ഉം അത് ഇന്ക്ക് അറിയില ട്ടോ
ആഹ് ഇവള് എടുത്തത് സി എം എ ഇന്ത്യയാണ് സി എം എ യു എസ് എ പിന്ന് വൺ വേർഡ് കൊസ്റ്റിയൻസ് ഒക്കെയാണ്ന്ന പറഞ്ഞത്
ഹിന്ദിയോ ഇന്ത്യയോ
ആഹ് യു എസ് എ അല്ലെ ഇന്ത്യ അല്ല യു എസ് എ അപ്പ ഇവളെടുത്തത് ഇന്ത്യ ആണ്
ഉം ഉം ഹിന്ദി അല്ല അവള്
ആഹ് ഇവ്ട സി എം എ ഇന്ത്യ ല്ലെ ഇന്ത്യ പറഞ്ഞ ഭയങ്കര ടഫഫ്ന്നാ പറയുന്ന യു എസ് എ നെ കാളിലും ഇ ഇത് വരെ പഠിപ്പിക്കുന്ന അധ്യാപകര് തന്നെ കൊറേ തവണ എഴുതി എഴുതി എഴുതി തോറ്റ് ജയിച്ചവരാന്ന പറയുന്നത് ഇത്രൊക്ക അവര് ക്കന്നെ എക്സ്പീരിയൻസ് ഒണ്ട്ന്നാ പറയുന്നെ ഇത് എഴുതി എഴുതി എഴുതി കൊറച്ചൂടി കൊറേ പേ പേപ്പർസ് എഴതീന്ന പറഞ്ഞത് അവര്
ഉം ഉം ഉം
അത്രേ എക്സ്പീരിയൻസ് ആയവരാ എന്ന് പറയ് എന്ന് ഇവര് വെ എഴുതുന്നവര് തന്നെ ഒന്ന് രണ്ട് ആൾക്കാരെ ജെയ്യ്ക്കുള്ളൂ ബാക്കിയൊക്കെ എല്ലാവരും തൊ തോറ്റ് പോകും പോലും, ത് ആഹ് സ അത്രക്കും ടഫ്ന്നാ പറയ്ന്നത്
അങ്ങാ
സത്യ ഇവര്ക്കും അ ഫസ്റ്റത്തെ ഏതേലും രണ്ട് പേപ്പർ ഇതേപലെ ക്കത് കട്ടീട്ടില്ല അങ്ങന അ ചെറിയൊര് മാർക്കിന്റെ വ്യത്യാസത്തില് തോറ്റ് പോയി അതിപ്പോ വീണ്ടും ആദ്യം എഴുതിയത് ചെയ്തത് ആ പൈസ അടച്ചിട്ട്
ആഹ് അ അത് പറഞ്ഞ കെട്ടു അവളൊന്ന് ത് ഇതായി പോയില്ലെങ്കി പിന്നേം ആദ്യം മുതൽ എഴുതണം എന്നൊക്കെ
അതെ അവനിപ്പം പിന്നെ ഫൈനൽ ഫൈനലനിപ്പം ഉം ഫൈനൽ ഇനിയിപ്പോ എഴുതണം അതിന് പിന്നെ പോയി പോയിട്ട് ഇപ്പ പൈസ അടച്ച് പിന്നെ ബുക്സ്ഒക്കെ വാങ്ങി കൊണ്ടന്നു ഇനിപ്പോ അത് പഠിക്കണം പിന്നെ അതിന്റെ കൂടെ ഡിഗ്രിയും കൂടി ചെയ്യുന്നുണ്ട് എല്ലാം കൂടി എവാവൂ അ്
എതായാലും ഏതായാലും പൺ പട് പഠിത്തം തന്നെല്ലേ മ് ആഹ് ആഹ് കയ്യൂലല്ലേ
ഇല്ല ഇല്ല പിന്നെ വേറെന്ത്ണ്ട് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞോ
ഇല്ല ഇന്റതോ
ആഹ്
ഇന്റെ പണികള് ഇങ്ങനെ കഴ്ഞ്ഞോണ്ടിരിക്കണ്, അയിന്റെടേൽ മോള് ഉറങ്ങ്യണീറ്റ് ഓള് എണീറ്റ് വന്ന്ണ് ആഹ് പച്ചാ ഉം ഓഹ് അത് കഴിഞ്ഞു അപ്പൊ ചക്ക പഴു പഴ്ത്ത ചക്ക ഉണ്ടായിന് അത് ഞാൻ ഇവിടെ എരിഞ്ഞ് വെച്ചിണ്ടായിരുന്നു, അവിടൊക്കെ ണ്ടോച്ചക്ക
ആഹ് വിടൊക്കെ ചക്ക ണ്ട്
ഇണ്ട്ല്ലേ അപ്പൊ അഅ് എരിഞ്ഞു വച്ചത് ണ്ടായിരുന്നു ഉം ഉം
യാണോ
ടൗണ് കടകളൊക്കെ ഇള്ള സ്ഥലം തന്നെ വലിയ ടൗണല്ല
ഇവിടെ ഒരു ഗ്രാമപ്രദേശം പോലത്തെ ഉം ഗ്രാമപ്രദേശം പോല ഉള്ള് കാടൊക്കെ നെറഞ്ഞിട്ടുള്ളെ
കാട് മാത്രല്ല പുഴയും വയലാണ് ഞങ്ങളവിടെ
ആഹ് ആഹ് ആഹ് എവിടേം അങ്ങനെയുണ്ട് അതെ
പുഴയും വയലും കൃഷി ചെയ്യുന്ന
അതെ
ഹ്ഹ് ഹ് ഉം
ങ്ങളെ വീട്ടിൽ തന്നെ ഇണ്ടായ് താണോ ചക്ക വീട്ടിൽ തന്നെ ഇണ്ടായതാണോ ചക്ക
ആ അത് ഇവിടെന്ന ള്ളതാണ്
അതെ നമുക്ക്‌ ഇവിടെ വീട്ടിലുള്ളത് പഴുത്തയ്ഞ്ഞാ അത്ര വല്യേ ഇത്ണ്ടാവൂല നമ്മളെ അയൽവാസികളെ ഉണ്ട്
ആഹ്
ഇവിടെ പിന്നെ നമുക്ക് മുറ്റം കുറവാ
ആഹ് ആഹ് ആഹ് ആഹ്
അപ്പം ചക്ക ഒന്നങ്ങനെ ഓ ഒരു ചക്ക വരേഉള്ളൂ പ്ലാവേ ള്ളൂ ഉം അപ്പൊ അത് പിന്ന അത്ര വല്യ ര രസോന്നും ടേസ്റ്റ്ല്ലാത്ത ആ ഇല്ലല്ല പഴുത്താലത്ര വല്യത് ണ്ടാവൂല
ആ ഞങ്ങൾ സ് ആ ഞങ്ങൾത് ആദ്യ അത്ര വല്യ ടേസ്റ്റൊന്നുല്യയ്ന് ഫസ്റ്റിലിണ്ടായതില് ട്ടോ ഇപ്പൊ നല്ല ടേസ്റ്റാ പഴ്ത്താല് ഉം അന്ന് കൂട്ടാൻ വെക്കാനേ പറ്റുള്ളയ്ന് പൈത്താരസം ഉണ്ടാവൂലേയ്ന് ആ പ്പ ഞാൻ ഇവ്ടെ കൂട്ടാൻ വല്ലാതെ വെക്കലില്ല ഇവരൊന്നും വല്ലാതെതിന്നൂല ഏ അപ്പൊ അവിടെ തറവാട്ടില് വെക്കും അവിടെ തറവാട്ടില് വെച്ചാ അവര് കൊണ്ടന്നെരും ഉം വേണ്ടിയര്ക്ക് ആർത്തെ അപ്പം ഇവിടെ ഞാൻ പഠിപ്പിക്കലാ ഉം
മക്കൾക്കൊക്കെ ഇഷ്ട്ടായിരിക്കും അല്ലേ പൊഴ്ത്ത ചക്ക
ആ കുട്ട്യാക്കൊക്കെ പഴുത്തതാ മാണ്ട്യത് അപ്പം ഈ പച്ച പ ച്ച ആണെങ്കിലും മൂത്തതൊക്കെ ആണെങ്കിലും ഞാനത് അവ്ടെ വെക്കും മധുരം വെക്കാൻ വേണ്ടി അങ്ങനെയാ ഓര് തിന്നോളും മക്കൾ തിന്നും
ഉം എന്താ
ഉം ഞ്ഞാ ഉം പിന്നെ ചക്ക പൊരിക്കെണ്ടാക്കും പച്ചേണെങ്കില്
എപ്പ്ളേം കൊണ്ട്
നല്ലേ ചക്കപ്പൊരി
അതെങ്ങനെയാ
അത് ഞമ്മള് ചക്ക നീളത്തിലങ്ങാണ്ട് അര്ഞ്ട്ട് നല്ല തക് മധുരം വെക്കര്ത് ട്ടോ മധുരം വെച്ചാ മൊര്ഞ് വരൂല അയ്ക്ക് കൊർച്ച്പ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങന വെളിച്ചെണ്ണയില് പൊരിച്ചെടുത്താ മതി
ആ നല്ല കറ് മുറ യായിട്ട് കിട്ടേര്ക്കും
ഉം കറു മുറേ ആയ്ട്ട് ത്ന്നും കടയിന്നൊക്കെ വാങ്ങ്ണാതിരി പൂളൊക്കെ പൊര്ച്ചന്റെ മാതിരി
അമ്മള് അങ്ങനെ പൊരിച്ചേ ഒന്നും കഴിക്കാറില്ല പഴുത്തതന്നെയാണ് അധികും കഴിക്
ആഹ് ആഹ്
അത് കൊറേ നാള് കെ നിക്കുവോ കേടുവരാതെ
അത് പച്ചയാണെങ്കി നിക്കും എത്ര ദിവസം നമ്മള് കവറിലെക്
അത നല്ല അടച്ച് ഉറപ്പുള്ള പത്രത്തിൽ വച്ച നിക്കുവാരികും
ഉം ആണ് മധുരം വെച്ചാ പിന്നെ മൊരിഞ്ഞു നിക്കൂലട്ടോ
ആഹ് ആഹ് ആയ്ശരി
പിന്നെ എന്തൊക്കെയ എന്റെ മോളോണന്നണ്ട ഞാൻ പിന്നെ വിളിക്കണ്ടിട്ടോ
ആ ആ ശെരി